തെ
ആഹ് എന്തൊക്കെ വിശേഷങ്ങള്?
സുഖായിട്ട് പോവുന്നു.
രാത്രിക്കത്തെ ഫുഡൊക്കെ എന്താണ് ഒക്കെ റെഡി ആയോ?
ഫുഡ് ആഹ് ഫുഡ് ഒക്കെ റെഡിയാണ്.
എന്താണ് സ്പെഷ്യല് ഇണ്ടെന്ന്
സ്പെഷ്യല് പറയാനൊന്നും ഇല്ല പിന്നെ ആഹ് മുതിരക്കറിം മീൻ പൊര്ച്ചതൊക്കെണ്ട്.
ആഹ് രാത്രി ചോറന്നേണോ കഴിക്ക
രാത്രി ചോറാണ് കഴിക്കാറ്. പിന്നെ ബാപ്പ ബാപ്പക്ക് ചപ്പാത്തി വേറെ ണ്ടാക്കും. സെപ്പ്റേറ്റ് ആക്കി ണ്ടാക്കും. സു ആഹ് ഷുഗ ഷുഗറ്ണ്ട്. അപ്പൊ ഉം അപ്പൊ ഇപ്പൊ മിക്കേസും പ്പ ചപ്പാത്തിന്നെ കഴിക്ക
അതെ ആഹ് പിന്നെ അയ്ക്ക് കറീക്കെ എങ്ങനെ വേറെ ണ്ടാക്കണോ?
ആഹ് കറിയൊക്കെ വേറെണ്ടാക്കണം.
ആഹ് ഉച്ചക്ക് ഇണ്ടാക്കിയത് പറ്റ്ണ്ടാവൂല ല്ലെ
ആഹ് ഉച്ചക്ക് ഇണ്ടാക്കിയ പറ്റൂല അത് വേറെ ബാപ്പാക്ക് ഉള്ളി ഉള്ളി വാട്ടിയാട്ട് പിന്നെ മീൻകറിയൊക്കെ ഇട്ടോ അങ്ങനെക്കെ ണ്ടാവും. നല്ല കറി വാണം. അല്ലാഞ്ഞ നമ്മക്ക് ചപ്പാത്തി കഴിക്കാനാ
ഇല്ല ആഹ് ഞ്ഞ്‌ മീൻകറിയൊക്കെ പിന്നെ ഉച്ചക്ക് ഇണ്ടാക്കിയാല് പിന്നെ അതന്നെ നമക്ക് പറ്റുല്ലല്ലോ അങ്ങനെ ഇഷ്ടാവ്ണ്ടാവ്ല്ലേ ഉം ഉം മീൻകറി എങ്ങനെ തേങ്ങ ഒക്കെ അര്ച്ചിട്ടാ വെക്കല്
ആഹ് മീൻകറി അങ്ങനെ തേങ്ങ അര്ച്ചിട്ടല്ല മൊളകൊക്കെ ഇട്ട് പിന്നെ ആ തേങ്ങര്ക്കാതെ തേങ്ങര്ച്ച അത്ര വല്യ ഇഷ്ടല്ല വടെ മൊളകൊക്കെ ഇട്ട് കൊർച്ച് മല്ലി ഒക്കെട്ട് ആ നല്ല മീ മൊള പണ്ടത്തെ മീൻകറി നല്ല ഇഷ് രസാണല്ലോ എണ്ണയൊക്കെട്ട് ഉലുവൊക്കെ ഇട്ട് ങ്ങനെ വാ വെച്ചാ ഭയങ്കര ടേസ്റ്റാണല്ലോ
ആഹ് അഹ് എങ്ങനെ ആദ്യം വാട്ടീട്ടാ ഇണ്ടാക്കല് എങ്ങനെ ഇണ്ടാക്ക
ആഹ് അദ്യം വാട്ടീട്ട് തക്കാളിയൊക്കെ ഇട്ട് വെള്ത്തുള്ളി ഇഞ്ചിയൊക്കെ ഇട്ട് നല്ലോം ങ്ങട്ട് പേസ്റ്റ് ആയി വന്നിട്ട് ഈ മസാലളൊക്കെ ഇടും. മഞ്ഞളും മഞ്ഞളും, മല്ലി, മൊളക്, ഉപ്പ്
മല്ലിപ്പൊടിയൊക്കെ കൊറേ ഇടോ
നല്ല രസാണ് മീൻ മസാല ഇട്ടാല്
അതെ ആഹ് ആഹ് ഞാന് പിന്നെ മീൻ മസാല ഫിഷ് മസാലന്റത് അങ്ങനെ ചേർത്ത്ട്ടില്ല. സെപ്പ്റേറ്റ് ആയിട്ട് ചേർത്തിട്ടില്ല
ആഹ് ചെല ചേലോൽക്ക് അങ്ങനെ രുചി ഇഷ്ടം ആയിക്കൊള്ളണന്നും ഇല്ല
ആഹ് ആഹ് അതില് വേറെ ഗരം മസ മസാലന്റെ ഒക്കെ പോലെ ഉണ്ടാവില്ലേ ടേസ്റ്റ് അല്ലേ നമ്മടെ ഈ
നമക്ക് സ്മെല്ലൊന്നും ചിലപ്പോ പറ്റി യോളണം എന്നില്ലല്ലോ
ആഹ്‌ ആഹ്‌ അധികം ഈ പാക്കറ്റ് പൊടികളില് ഗരം മസാലന്റെത് വരുവല്ലോ ഇപ്പോ നമ്മള് ചിക്കൻ മസ മസാലയാണെങ്കിലും മീറ്റ് മസാല ആണെങ്കിലും ഒക്കെ ചിലർക്ക് അത് പിന്നെ എപ്പോഴും ഒരേമാതിരിയാകുമ്പോൾ ഒരു ടേസ്റ്റിനു ഒരു ഇതല്ലേ
പിന്നെ സദാ പോലെ ഇങ്ങനെ മസാലൊക്കെ കിട്ടാതെ ഇങ്ങനെ മല്ലിയും മുളകും മഞ്ഞളും ഇട്ട് കായാക്കി വെച്ച് പിന്നെ മീനായി കിട്ടാ നല്ല ടേസ്റ്റാ അതിന്റെ രസം വേറെയാണ് പിന്നെ കറിവേപ്പൊക്കെ ഇട്ട് ആഹ അത് നമ്മക്ക് എപ്പം കഴിച്ചാലും നമ്മുക്ക് മടുപ്പ് വരില്ലല്ലോ മറ്റേ നമ്മക്ക് ആ ചോറിനാണെങ്കിലും അല്ല ആഹ്‌ അല്ലെ ആഹ്‌ രസ പക്ഷെ മസാ സാല നമ്മളിങ്ങനെ മാറ്റിയിട്ടാൽ അത് പിന്നെന്ന് കഴിച്ചാൽ നാളെ അതിനൊരു മടുപ്പ് വരും
ആഹ് അതെ ആഹ് മറ്റേത് നമുക്ക് പിറ്റേ ദിവസം ഉണ്ടെങ്കിൽ അപ്പത്തിനതിനൊക്കെ കു
ആഹ് അപ്പഴും കൂട്ട പിന്നെ മീൻ പൊരിക്കലുണ്ട് ഇപ്പ ഇപ്പൊ വെച്ചെ മക്കക്കെ അതാ ഇഷ്ടം
ആഹ് കുട്ടികൾക്ക് പിന്നെ പൊരിച്ചതല്ലേ കൂടുതൽ ഇഷ്ടണ്ടാവുക കറി വെച്ചത് കഴിക്കാൻ പറഞ്ഞാ കഴിക്കൂല
ആഹ് കറീ ആർക്കും അത്ര ഇഷ്ടല്ല
ആഹ് പിന്നെ ഞാന് ഇങ്ങനെ ആദ്യം വഴറ്റിട്ടും ഉണ്ടാക്കും അല്ലാതെ പിന്നെ പുളിവെള്ളത്തില് മുളകും പൊടിയും പിന്നെ ലേശം മല്ലിപ്പൊടിയും മ പിന്നെ മഞ്ഞൾപ്പൊടി ഉപ്പും അവിടെ തക്കാളി ഒക്കെ കൊറച്ചധികം ഇട്ടിട്ട് ഇല്ല പേസ്റ്റ് ആക്കാതെ തന്നെ പേസ്റ്റ് ആക്കിട്ട് വേറെണ്ടാക്കും പിന്നെ അ അല്ലാതെ ഉണ്ടാക്കും പിന്നെ ത കാര്യം പച്ചമുളകൊക്കെ ഇങ്ങനെ കിറിട്ടിട്ട്
ആഹ് ആഹ്
അതില് വേപ്പിന്റെ ഇടുക പിന്നെ അതൊന്ന് നല്ലോണ്ണം വെട്ടി തിള
ഏതാലും കുഴപ്പില്ല കോഴിക്കാരൊന്നും അത്ര അങ്ങട്ടെ ആർക്കും അത്ര അങ്ങട്ടെ ഒരു മടുപ്പ് മീൻ കറിനിപ്പോ എല്ലാ ദിവസം പല മീൻസ് എന്തായാലും അത് ഓരോന്നും ഓരോ ടേസ്റ്റ ആയിട്ടും
ആഹ് അത് തന്നെ ഓരോ ഓരോരുത്തരും ഓരോ പോലല്ലേ വെ ക്കണ അപ്പൊ അതിപ്പോ ഓരോന്നിനും പല ടേസ്റ്റ ആക്കാരും
എന്റെ ഉമ്മയൊക്കെ എന്റെ ഉമ്മയൊക്കെ പാണ്ടത്തെ കാലത്ത ഉണ്ടാക്കിയ അല്ലാത്ത ര സാ അറിയല്ല നല്ല ടസ്റ്റ് ആയിരുന്നു അന്നൊക്കെ
ആഹ് നമ്മളമാരുണ്ടാക്കണ അല്ലേലും പ്രത്യേക ഒരു ടേസ്റ്റ് ആണല്ലോ ആഹ്
അതെല്ലാർക്കും ഭയങ്ക ഇഷ്ട അന്നത്തെ അന്ന് പറഞ്ഞാൽ അങ്ങനെ നമുക്ക് ഒന്നും കിട്ടാത്ത അതാണല്ലോ അന്നൊക്കെ പറഞ്ഞാല് കുഞ്ഞാരുന്നല്ലോ
പിന്നെതന്ന ഒക്കെ അന്ന് അമ്മീമ്മ അരച്ചിട്ടും അങ്ങനെയൊക്കെല്ലേന്നോ അപ്പൊ അതിന്റെ വ്യത്യാസം ഉണ്ടാകും പിന്നെ ഒക്കെ മെഷീനിലല്ലേ ഒക്കെ മെഷീനറിയല്ലേ അരക്കണതും പൊടിക്കണതും ഒക്കെ ഇപ്പ നമ്മള് തന്നെ ഇപ്പ മിക്സിയില് പിന്നെ ഉള്ളീന്തൊക്കെ ചത ട്ടതും ഇട്ട ഇട്ടതും അതേപോലെ നമ്മള് കല്ലില് ചതച്ച് ട്ട് കുത്തി ഇങ്ങ ഇട് ഇട് ഇട് ഇടുന്ന കറിയും നല്ല ടേസ്റ്റുമായിട്ട് ഉണ്ടാവല്ലോ
ആ തന്നെ അമ്മളെ അന്നത്തെ കാ ഒക്കെ ടേസ്റ്റ് ആയിരുന്നു
ആ എല്ലാ മീനും ഇങ്ങൻ തന്നെണോ വെക്ക പിന്നെ വല്യ കഷ്ണം മീനുകളും ഏ ഏത് മീന കൂടുതല് വാങ്ങല്
മീന് പർഞ്ഞാല് എല്ലാ മീനും വാങ്ങക്കും
ആഹ് കൂടുതല് ഏതാ ഇഷ്ടം
സൂദ സൂദ പിന്നെ അത്രങ്ങട്ട് ഇഷ്ടല്ല അഴിന് ചോയാ ഇഷ്ടല്ല
ആ അഴിന് സൂതാൻലന്നെ വെള്ള ചൂതാനും പിന്നെ കറുത്തതുണ്ട് ആഹ്
മാന്തള്
ആഹ്
അതൊക്കെ ഇഷ്ടാണ് പിന്നെ അയല അത്ര ഇഷ്ടല്ല
വല്യ അതൊക്കെ കറി വെക്കൊ അങ്ങനെ പുളില് ഇങ്ങനെ മൊളകായി ആ ചെമ്പല്ലി പൊരിക്ക്ണതാണ് രസം മറ്റേത് പു ആഹ്
മീന്റന്നും ചോയല്ലല്ലേ വര
ആ മൊളക് ഇടുമ്പോ വല്യ രസണ്ടാവൂല പിന്നെ വല്യ ചെമ്പല്ലിന്റെ താലൊക്കെ ഇങ്ങനെ വറ്റിച്ചാല് രസ നല്ല വല്ല്യ ചെമ്പല്ലി കിട്ടൊലൊ അയിന്റെ തല വെറ്റിച്ചാലൊക്കെ അഴില് രസാണ് വെള്ളല്ലാത നല്ല പെനെന്നനായിട്ട് അയിന്റെ ആ ഒരു മസാലി അരവൊക്കെ ഇങ്ങനെ ആ തലമ ആ ആ അത് നല്ലേ ടേസ്റ്റ് ആകാരം ന്നട്ട് അയിന്റെ മേലെ വെളിച്ചെണ്ണ പച്ച വെളിച്ചെണ്ണ ഉറ്റിച്ചിട്ട് പിന്നെ ട്ട്ങ്ങാണ്ടങ്ങനെ കഴിക്കാ രസ
നല്ല ടെസ്റ്റാ
ആഹ്
അതൊക്കെ ഇണ്ടെങ്കി ഒന്നും വാണ്ട പിന്നെ
ആ പിന്നെ ഏതെക്കെ കറികളാ വെക്ക പിന്നെ ചിക്കൻ കറിം ഇതൊന്നും വെക്കൂലെ
ആ എല്ലാ കറിം വെക്കും
ആ രാവിലെക്കെ
ചിക്കൻ കറി വെക്കും അതും ഇതേപോൽ തന്നെ ഒക്കെ വാട്ടിയിട്ട് ഇങ്ങനെ വെക്കും പിന്നെ കറി അത്ര ഇങ്ങട്ട് എല്ലാർക്കും ഇഷ്ടല്ല പിന്നെ
ആ അപ്പ അഹ് ഇങ്ങനെ വരട്ട് പോലെക്കാര ല്ലേ വെക്ക്ണത്
ലാക്കും വറ്റിക്കും
ആ ഞങ്ങള് ചോറ്ന് ഇങ്ങനെ വര്ട്ട്ണ പോലെ ആക്കും മറ്റേ പത്തിരി അങ്ങൻ ത്തെ കടികള് ഇണ്ടാക്കൂലെ നമ്മള് രാവിലെക്കെ പൊറോട്ടിം പത്തിരിയൊക്കെ ആണെങ്കില് തേങ്ങ വറുത്ത അരച്ട്ട്ണ്ടാക്കും അപ്പൊ പിന്നെ കറി നല്ലോം വാണല്ലോ അങ്ങൻത്തേനൊക്കെ ആ ആ
കൊയപ്പല്ല ആ വർ ത്തര്ക്കും തേങ്ങ അര്ക്കാണെങ്കി വർത്തെ അര്ക്കൊള്ളു
ആഹ്
അല്ലാതെ ഇവര്ക്ക് അത്ര ഇഷ്ടല്ല
ആ പത്തിരിക്കൊക്കെ ആവുമ്പോ പിന്നെ തേങ്ങ
ആ
വർത്ത് പൊറാട്ടക്കാണ്ന്ന് ണ്ടെ
ആ പത്തിരിക്ക് പൊറാട്ടക്കൊക്കല്ലേ കറി ആ കറി വാ വാണ്ട സാനങ്ങളാണ് അയ്ക്ക് എത്ര കറി പാർന്നാലും നമുക്ക്ണ്ടാവില്ലല്ലോ
ആ അതെ. രാവിലെക്ക് എല്ലാ കടികളും ഇണ്ടാക്കോ ഇങ്ങനെ ഒരേ കടികള്ണ്ടാക്ക എല്ലാ ദിവസവും അതോ പല പട് കടികളുണ്ടാക്കോ
ആഹ് എല്ലാ കടിണ്ടാക്കും വെള്ളപ്പം, ഇഡലി
ആഹ് ആഹ് വെള്ളപ്പത്തിന് എങ്ങനെണ് കൂട്ട്ണ്ടാക്കല്?
വെള്ളപ്പത്തിന് അരി വെള്ളത്തിടുംന്നട്ട് അതിലേക്ക് ഉഴ്ന്ന്ടും പിന്നെ അത് പിന്നെട്ടിട്ട് കൊർച്ച് ഉലുവ ടും
ആഹ് ഒക്കെ ആദ്യം തന്നെ വെള്ളത്തിലിട്ട് വെച്ചിട്ട് കുതിർത്തിട്ടല്ലേ പിന്നെ ഒര്മി
ആഹ് ആഹ് ആഹ് കുതിർത്ത്യാട്ട് ഏഹ് എം അയ് അഞ്ചാറ് മിൻറ്റായിട്ട് അതാര്ക്കും അരച്ചെട്ക്കുമ്പയ്ക്ക് അത് മൂന്നു എഹ് പിന്നെ കഴ്കി നല്ലോം വൃത്ത്യാക്കി കഴ്കിട്ട് അരച്ട്ടയ്ക്ക് പിന്നെ ഉ പ്പും കുട്ടി അതരക അര്ച്ചിട്ടയ്ക്ക് കൊർച്ച് ചോറ്
ആഹ് അങ്ങനെ ഒരുമിച്ചരക്കൂല അങ്ങനെ വേറെ വേറായിട്ടരക്ക ഒരുമിച്ചരക്കൂല?
ക്കും ഒരുമിച്ചണ്ട് ഈ ചോറും കൂടി ലാസ്റ്റ് കരക്കും ലാസ്റ്റ് ആഹ് പിന്നെ അങ്ങനെ അരച്ചിട്ട് അത് ഉപ്പ് ഉപ്പിട്ടാണ്ടരക്ക അര്ച്ചിട്ട് അതങ്ങനെ വെക്കും സോടാപ്പൊടിയൊന്നും ചേർക്കൂല. നല്ല നന്ന ആഹ് നല്ല ഉഷാറായി വരും. ഉം നല്ല ഷാ
ത്തേലങ്ങനെ വെരോ ഇപ്പൊ ചൂട് ചൂട്നാവുമ്പോ പിന്നെ നമക്ക് പൊതുവേ നേരെ നല്ലത ആ തണ്പ്പിനൊക്കെ സോഡപ്പൊടില്ലാതെന്നെ ശെര്യാവല്ണ്ട്.
ആഹ് ഞാൻ സോഡാ പൊടി എല്ലാരും പറിം സോഡാ പൊടി ഞാംവടെ ആദ്യൊക്കെ പിന്നെ അതില്ലാതെ ണ്ടാക്കൂല അത് എപ്പഴ പറിണെ അപ്പ ണ്ടാക്കും അങ്ങനെ അത് കാത്ത് കുത്തർക്കലേനു ഇപ്പൻക്ക് മൻസ്സിലായി അയ്ൻ്റെരാവശ്യൂല്ല ഇ രണ്ട് മൂന്ന് കൊല്ലായിട്ട് ഞാന് ഞാനത് അത് ആഹ്
ആഹ് ഞാൻ കുറച്ചെടക്ക് ചെലപ്പത് ടാതെ നോക്ക്യോക്കണംന്നൊക്കെ കെര്തീണ് പിന്നെരു പിന്നെ നമുക്കൊര്ത്ണ്ടാവുലെ ഒരെക്കെച്ചെങ്കരു സംശയണ്ടാവൂല്ല ഇഞ്പ്പോ നേരായിട്ടില്ലെങ്കിലോ ന്ന്ള്ളത് രാവിൽക്കൊക്കാവുമ്പഴേ അപ്പൊ ഞാനതി ലേശടും
അതെ
തേപോലെ അതേപോലെ നമ്മള് പിന്നെ വെള്ള അപ്പത്തിന് ഞങ്ങള് ഈസ്റ്റ് ഇടും ലേശം അപ്പാ ഒര് പുളി പ്പ് പോൽത്തത് ടേസ്റ്റ് വെരോലോ നമ്മള് ചുറ്റിക്ക്ണെ
ആഹ് ആഹ്
താ അപ്പാവുമ്പോ
ആ
അപ്പോ ങ്ങനെ ആക്കിട്ടാണ്ടാക്കല്.
ആഹ്
വെള്ളപ്പത്ത് ക്കെന്തേ കറ്യാ വെക്കല്. വെള്ളപ്പത്ത്ക്കൊക്കെ എന്ത് കറ്യാ ണ്ടാക്കല്.
വെള്ളപ്പത്ത്ക്ക് ചട്ടിണി ണ്ടാക്കും അതാണ് എല്ലാർക്കുഷ്ടം.
ആഹ് ചട്ടിണി ആഹ് ചിക്കൻ അത് കോഴിക്കറിം രസേക്കാരം. ഞാന് പിന്നെ ദോശെക്കൊക്കെണ് ചട്ടിണിം അതേപോലെ ചമ്മന്ത്യൊക്കെണ്ടാക്ക. വെള്ളപ്പൊക്ക വെള്ളപ്പത്ത്ക്ക് ഞാന് ഇങ്ങനെ ഇഷ്ടി പോലെ വെക്കൊല്ലോ അമ്മള് വെജിറ്റബിൾ ഇഷ്ട്ട്യായിട്ട്. ആഹ് അങ്ങനെ ചി ക്കനിഷ്റ്റു വെജിറ്റബിൾ ഇഷ്റ്റു അതാവുമ്പോ അങ്ങൻത്താ ഒരു ടേ ഇതിന് ആ ഒരപ്പത്തിന് പ്രത്യേക ടേസ്റ്റാണല്ലോ. ആ കറിണ്ടാക്കുമ്പോ അങ്ങനെണ്ടാക്കിട്ടില്ലെങ്കില് ഒന്ന് നോക്ക്യോക്കോണ്ടു.
ആഹ പിന്നെ. ആ ഓരോ ഓരോരുത്തര ഓരോ രീതിയയിരിക്കും.
ആഹ ആ നമ്മള് ഓരോരിത്തരുത് ഇങ്ങനെ കേൾക്കുമ്പോ ആ റെസിപ്പീസ് നമ്മൾ നോക്കുമ്പോഴേ. അപ്പൊ അല്ല അറിയുള്ളു ആ ടേസ്റ്റ് ചെയ്യാൻ പറ്റിയത്. ഇപ്പോഴ ഒരേ പോലൊവുമ്പോ അതിനൊരു വ്യത്യാസം ഇല്ലല്ലോ ഒരേ പോലെ തന്നെ എപ്പോഴും വകും. അപ്പൊ എനിക്കെപ്പോഴും ഇങ്ങനെ പല വെറൈറ്റിയിട്ട് ഇങ്ങനെ വെക്കണുന്നത് ഇഷ്ടമാണ്. കേട്ടോ?
ഇഷ്ടണ് ആഹ ഓരോ ആഹ ഓരോന്നും മാറ്റി മാറ്റി എടുക്ക. പലതും പല വിധത്തില ആക്കാണല്ലേ?
ആഹ അപ്പ എല്ലാ അതും നമക്ക് ആഹ ആയിക്കോട്ടെന്നെ ശെരി. ആ